ഹലോ
സുഖവാണോ
സുഖം എന്തൊക്കെ ഇണ്ട്
ഒന്നും ഇല്ല ഇങ്ങനെ പോവുന്നു മഴയൊക്കെ ഉണ്ടോ നാട്ടില്
ഇപ്പോ മഴയില്ല രാവിലെക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ചെറിയ ഇടികുടുക്ക്‌ക്കെയായിട്ട് അങ്ങനെ നിക്കണ് ആണോ
ആഹ് ഇവിടെ അങ്ങനെ മഴയിന്ന് ആഹ് വെയില് കണ്ടിട്ടില്ല അങ്ങനെ മഴയാ
ആഹ് ഇന്ന് വെയില് ഇണ്ടായിർന്നില്ല എന്നാലും മഴയില്ലാത്ത രീതിയിൽ നിക്കേര്ന്ന്
ഉം മഴയില്ലായിരുന്നു ഇടിയോ ഉച്ചക്കൊക്കെ നല്ല ഇടിയായിരുന്നു മഴ പെയ്യാതെ ഇടി മഴ പെയ്യാത്ത ഇടി അവടെണ്ടാവോ അങ്ങനെ
ആഹ് ഇവിടെ ഇന്ന് അങ്ങനേര്ന്ന് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് അതുപോലേണലൊ ക്ലൈമറ്റ്
ആഹ് അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ വെളിലോട്ട് ഇറങ്ങാറില്ല വെളിയില് കാരണം നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പേടി വരും മിന്നലും ഒഹ് നിനക്കാത്ത നേരത്തിലുള്ള ഒര് ഇടിയും ഭയങ്കര പേടിയാ ഉം അത് നമുക്ക് ഇപ്പോ മഴയാ
മം
പിന്നെ എന്തോഒണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കു ഫുഡൊക്കെ കഴിചൊ ഫുഡൊക്കെ കഴിക്കാൻ സമയൊക്കെ കഴിഞ്ഞു എന്താ ഒണ്ടാക്കിയേക്കുന്നേ ഫുഡ്
ഇന്ന് ഇന്ന് അവിയലായിരിന്നു കറി
ഉം
അവിടെയോ
ചായ കുടിച്ചില്ല കുടിക്കണം ഇച്ചിരി കഴിഞ്ഞിട്ട് എല്ലാരും കിടന്ന് ഒറങ്ങുവാ
ഓഹ്
അതോണ്ട് ഞാൻ പിന്നെ ഫോൺ വിളിക്കുന്നുന്നതുകൊണ്ട് പിന്നെ എണ്ണിച്ചിരിക്കുവാ
ഓഹ് ഓഹ്
ആഹ് ഇയാള് എല്ലാം ഉണ്ടാക്കുവോ
ആഹ് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യും
ഏഹ് വെജോ നോൺ വെജോ
നോൺ വെജാണ് കൂടുതല്
എന്തുവാ സ്പെഷ്യൽ എന്തേലും പറയുവോ ഉണ്ടാക്കുന്നത്
സ്പെഷ്യലായിട്ട് ഞാൻ ബിരിയാണി ഒക്കെ ഇണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മന്തി ട്രൈ ചെയ്തിട്ടുണ്ട് ബിരിയാണിയാണ് എനിക്ക് കുറച്ച് കൂടി ഇഷ്ടപ്പെട്ടത് ഇണ്ടാക്കിയിട്ട്
ആഹ് ഞാനും ഉണ്ടാക്കി ആഹ് ഞാനും ബിരിയാണി ഉണ്ടാക്കിയതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് മന്തി നമ്മള് ശരിയാവോ ശരിയായിട്ടുണ്ടോ ഉണ്ടാക്കിട്ട്
മന്തിയായി പക്ഷേ എന്നാലും എനിക്ക്തോന്ന്ന്ന് കടകളിലൊക്കെ കിട്ടണ അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല
ഓഹ് വേറെ നമ്മള് കഴിക്കാൻ വേണ്ടിയൊള്ള എന്തേലും ഒക്കെ ചേർക്കുന്നോണ്ടായിരിക്കും
ആഹ് ഇത് പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് തോന്ന്ന്നു
നമ്മള് ഉണ്ടാക്കുമ്പോ നല്ലതായിരിക്കും കടേല് ഉണ്ടാക്കുന്നതിനെകാട്ടി നല്ലതായിരിക്കും നമ്മൾ എന്തുവായാലും ഉണ്ടാക്കുന്നത്
ഓ ശരിയാ
അല്ലെ കാരണം നമ്മള് അവിടുത്തെ എന്തൊക്കെയാ അവര് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ എന്തൊക്കെയിട്ടാ ചെയ്യുന്നേന്ന് നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് അറിയാം എന്തെല്ലാം ഒണ്ട് നമുക്ക് പ്രശ്നം ഉള്ളാന്നോ ഇല്ലയോ നമുക്ക് അറിയാം ഇല്ലേ
ഉം കുക്കിങ്ങിനേക്കാളും പക്ഷേ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞുള്ള ക്ലീനിങ്ങ് ആണ്.
ആഹ് പിന്നെ വേറെന്തൊക്കെയാ?
വേറെ എന്തൊക്കെയാ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലേ എല്ലാവർക്കും
ആഹ്
പിന്നെ വേറെന്താ ഉണ്ടാക്കിയെ എല്ലാർക്കും എല്ലാരെക്കും ഇതാന്നെ ഇഷ്ട്ടം നോൺവെജാ വെജ് പച്ചക്കറിയോട് ഉണ്ടാവോള്ള താല്പര്യം പൊതുവേ കുറവാ ഇല്ലേ
അതെ അതെ എനിക്കും അതെ നോൺ വെജന്നെയാണ് കൂടുതൽ ഇഷ്ട്ടം വീട്ടിലുള്ളോര് അങ്ങെനെന്നെ ആണല്ലോ ചെറുപ്പത്തിലും മുതൽ ശീലിച്ചതും കൂടുതലും നോൺ കഴിച്ചിട്ടായതുകൊണ്ട് അതന്നെ ഇഷ്ടം
നമുക്ക് ശേളുപ്പവും അതാ ചെയ്യാൻ ചെല കാര്യങ്ങള് മറ്റേെനെക്കാട്ടി എളുപ്പമായിരിക്കും അത്
അതെ ശരിക്കും നല്ല ടേസ്റ്റ്ണല്ലാ.
അതെ എളുപ്പാ എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന് നമുക്ക് ഇതില്ലാതെ ഒക്കത്തുല്ല എത്ര കൂട്ടാൻ ഉണ്ടെങ്കിലും ഇതില്ലാതെ നമുക്ക് ശരിയാവത്തില്ല.
അതെ ഫേവറേറ്റ് ഫുഡ് എന്താ?
കൃഷി കൃഷിയൊക്കെ ഉണ്ടോ വീട്ടിൽ?
കൃഷിയൊന്നുല്ല ചെറുതായിട്ട് വെജിറ്റബിൾസെക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മള് ദിവസം ഉപയോഗിക്ക്ണ കോറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വേറോന്നുല്ല
ആഹ്
അവിടെ എങ്ങനെയാ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യണുണ്ടോ?
ആഹ് ഇപ്പം അങ്ങനൊന്നും ഇല്ല ഇപ്പ ഞങ്ങളവിടെ നാട്ടിലൊക്കെ ഇവിടോക്കെ പന്നിയാ ശല്ല്യംആയൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വെക്കാറില്ല. നടാറില്ല നട്ട് കഴിഞ്ഞ എല്ലാം നശിപ്പിച്ച് കളയുവാ
ഓ അങ്ങനെ ഒരു പ്രശ്നംണ്ടല്ലേ അപ്പൊ അ പിന്നെ വേറെ നമുക്ക് വേറെ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാൻ പറ്റൂല്ല.
എല്ലാരും ആണെങ്കി നട്ന്നെ വെച്ചാ എല്ലാരേം വസ്തു ഇങ്ങനെ ചുറ്റുമതിൽ കെട്ടി നല്ല വൃത്തി ഇതാക്കി വെച്ചേക്കുവാ. പന്നി കേറാതിരിക്കാൻ വേണ്ടിയേ
ഓഹ്
അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര പാടാ നടാന് കാരണം അയിന് നമ്മള് നമ്മൾ എന്ത് ഇതാണ് നല്ലടം ഫുള്ള്ന്ന് വെച്ചാ വാഴയൊക്കെ നശിപ്പിക്കുന്നേ വാഴ ഇഞ്ചി വാഴ മഞ്ഞ അതെല്ലാം നശിപ്പിക്കും. പക്ഷെ നേരത്തെ ഇതൊന്നും നശിപ്പിക്കത്തില്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം നശിപ്പിക്കും
നിങ്ങക്ക് ഇണ്ടായിട്ട്ണ്ടോ കൃഷി നേരത്തെ നേരത്തെ കൃഷി ഇണ്ടായിട്ട്ണ്ടോ?
ഇപ്പ ഇപ്പ രണ്ട് വർഷം കൊണ്ട് ഇല്ല കൃഷികളൊന്നും ഇല്ല
ഓഹ്
കാരണം ഈ പന്നിയടെ നമ്മൾ നശിപ്പിക്കുന്നോണ്ടേ നമ്മള് ആ ഒരാളെ വിളിച്ച് നിർത്തി നമുക്ക് ചെയ്യിപ്പിച്ചാല് നമുക്ക് അത് നഷ്ടാണ്. തന്നെ ചെയ്യുവാണേലും എല്ലാം നമ്മള് വളവായാലും നമ്മള് വാങ്ങിചെടത്തില്ലേ നമുക്കത് നഷ്ടവായി തീരും ചേന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നശിപ്പിക്കുവാ
മ്
ആഹ് ചേനയൊക്കെ ചേനയൊക്കെ ക്ക് നമ്മള് വെളവാ വെളവെടുക്കുന്ന സമയം ആവുമ്പഴത്തേക്ക് എല്ലാം ചീനി ആയാലും എല്ലാം ഏഹ് മൊത്തം മൂടിളക്കി വേറെ രീതിയാക്കിയിടും വാഴയാണെങ്കി പിന്നെ അത് കിളിച്ചു പോലും വരത്തില്ല അകത്തുന്ന്
ആഹ് ഇവിടൊന്നും അങ്ങനെ പ്രശ്നൊന്നുല്ല നമുക്ക് ഇവിടൊക്കെ കൃഷി ചെയ്യാനായിട്ടേ
ആഹ് ഞങ്ങക്ക് നാട്ടിൽ അതാണ് പ്രശ്നം
ഓഹ്
പന്നിയുണ്ട് പിന്നെ ഇല്ല വേറെ ഒരത്തിലെ കുറുക്കനുണ്ട്
കുർക്കനോ
ആഹ് വേറെര്കാട്ടിലൊരുസാനംഅത് കുറുക്കാനാന്നാപറയുന്നെഎന്തോ ന്നറിയില്ല ആഹ് സാനം പട്ടിയുടെകൂട്ടിരിക്കുവ ഏകദേശം മ്മള പട്ടിയില്ലേ അയ്ന്റെ കൂട്ടിരിക്വ സാനം പഷേക്കഅതല്ല പാ അഹ് നശിപ്പിക്കത്തില്ല മ്മളെകോഴി അങ്ങനുള്ള സാനങ്ങളെഅയ് വളർത്താൻ പറ്റില്ല
ഓഹ്
പയങ്കര നാശ്വ
ആഹ്
പക്ഷെ മ്മളെ അല്ലാതെ ഈ പാ പട്ടികളൊക്കെ അല്ലാ കുഞ്ഞു പട്ടികളൊക്കെ കടക്കത്തില്ലേ അയ്ന് വെരെകൊണ്ടൊ ആഹ്അങ്ങനെ പയങ്കര നാശ്വത്
ഉം നമുക്ക് ഇവടെന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊണ്ട് അങ്ങനെക്കെ വളർതെക്കെ ചെയ്യാ ഒക്കെന്നല്ല
നമ്മള ആവശ്യ കോ പണ്ടത്തെ കൂട്ട കോഴിക്കൂടല്ല വേറെ രീതിൽആകോഴ് ക്കൂട്ഉണ്ടാക്കണ്ടേ ഇപ്പ അതുകൊണ്ടയ് പണ്ട് നമ്മൾ തടിയട കൂടില്ലേ ഇപ്പൊ അതിനത്ത്ക്കേ വലിച്ചോണ്ട് പോവും പ്പൊ നമ്മളല്ലാതെ വേറെ രീതിയിൽ നമ്മളെല്ലാ കൂട് ഉണ്ടാക്കിക്കുന്നെ കർണം അതിനത്ത്ന് വരെ പുടിചോണ്ട് പോവുംചിലനേരം ആവസ്ഥയാ ചില്പൊ നമ്മള്ണിച്ചവരുമ്പോ തല തല കാണത്ത് കോഴി കിടക്കുന്നര്ണ തല മാത്രം കാണത്തില്ല ആവസ്തെ ചെലനേരം ആഹ് ങ്ങനെ ഒത്തിരി നമുക്ക് ജെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഇപ്പം ങ്ങണ്ടൊക്കെ അമ്മള് എങ്ങനെങ്കിലും മ്മൾ ആ ഹ് കോഴി വളർത്താന്നൊക്കെ വേച്ചാല് ഇതൊക്കെതന്നെണ്ടാവും മ്മ കോഴി എറക്യ പണ്ടത്തെക്കുടു കോഴിഎറക്കിവിടുന്ന ഇമ്മളല്ലല്ലോ കൂട്ട് തന്നെല്യോ
ഉം ഇവടെഞങ്ങളിങ്ങനെ ടെറസിലൊക്യ ങ്ങനകൃഷിചെയ്യെര്ന്നു അപ്പൊ കൊറേ പച്ചക്കറികളൊക്കെ ണ്ടായിരുന്നു പൊറത്ത്വിക്കാനൊക്കെ കൊടുക്കുരുന്നുപ്പ
ആ ആ അത് ക്ഷെ നല്ല ത്രസിനം വണ്ടയ്ക്കാൻ വറ്റും നാശം വരത്തില്ലല്ലോ വെല്യപ്രശ്നം ഉണ്ടാകത്തില്ല ചാക്കിലെ ചാക്കിലക്കെ മണ്ണ് നർച്ച് ന്നെചാക്കിലൊക്കെ മണ്ണ്നർച്ച് അങ്ങും വ മ ത്റസിന് മണ്ടക്ക്വെരെ കൊണ്ടൊക്കുന്ന പാടേഒള്ളൂ ഇല്ല്യോ
ആഹ് അതെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എല്ലവരുംക്കൂടെക്കെ സഹായികുമ്പോ അത് കൊഴപ്പൊല്ല്യ
ഉം
അങ്ങനെ
ആഹ് ക്ഷെ ഒത്തിരി അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് തെറസിന് മണ്ടകെയ്‌
ഉം മരങ്ങൾവരെ ഇപ്പആളുകള് വളർതത്ത്ണ് ണ്ട്
ആഹ് ഉണ്ട്
നമ്മള് പച്ചക്കറികളാണ് മെയ്നായിട്ട് ചെയ്തോണ്ടിരിക്കു വേറെ ഇങ്ങനെ പഴവർഗങ്ങളൊന്നും ഉണ്ടായില്ല പച്ചക്കറികൾ ഇങ്ങനെ ഒരുപാട് ചെയ്യൂആർന്നു
കഴിഞ്ഞടക്കൊക്കെ ഇവടെ തക്കാളി പച്ചമുളക് ആ വഴുതനഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു
ആഹ് പച്ചമുളകൊക്കെ ഒരുപാടുണ്ടായി കാന്താരിമുളക് അതു
ആഹ് പ ആഹ് പ പച്ചമൊള പച്ചമൊളക് നല്ലപോലെണ്ടാര്ന്ന് തക്കാളി ഇഷ്ടം ഇല്ലെകുഞ്ഞ് തക്കാളിക്ക് നമ്മള് കടേന്നു വാങ്ങുന്നെ വെല്യതക്കാളിയെല്ല കുഞ്ഞു തക്കാളില്ലേ ഒ ഒരുമാതിരി വേറൊരു തക്കാളി ആഹ് ആ തക്കാളി ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്
ആഹ്
കോ കോവല് ഒത്തിരി നീളവുള്ള കോവക്യഇല്ലേ
ആഹ് ആഹ്
അതുണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങുംഇല്ല
ആഹ് ഇവിടെ ചൊവന്ന കളറിലെ ചൊവന്ന കളറിലെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്
ചൊവന്ന വെണ്ടക്കായോ
ആഹ് ചൊവന്ന കളറ്
വഴുതന കണ്ടിട്ടുണ്ട് ഒരു ചൊവന്ന കളറിലേ ഒരു വയലറ്റ് കളറില്ലേ
ആഹ് ഇത് ചൊവന്ന കളറിലെ വെണ്ടക്ക ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച് നട്ട് നോക്കിയതാ അപ്പൊ ഒരുപാടുണ്ടായി
കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിച്ചതാണോ
അല്ല അല്ല ഇത് നമ്മളിങ്ങനെ ഫ്ലിപ്കാർട്ടീന്നൊക്കെ ഇപ്പ നമുക്ക് വാങ്ങിക്കാലോ
കിട്ടിയോ അതോ അല്ലാതെ വാങ്ങിച്ചോ
ഞങ്ങൾ ഓൺലൈനിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ നല്ലതായിരുന്നു
ഓൺലൈൻ ആഹ് ഓൺലൈൻ ആഹ്
അപ്പൊ അങ്ങനെയും ചെയ്യാലോ
ആഹ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ല കൃഷികളൊക്കെ ഓ നമ്മള് കാണുമ്പം പെ അങ്ങനെ വാങ്ങിച്ച് നട്ന്നൊണ്ട് വിത്ത് വിത്ത് കിട്ടുവല്ലേ അത് തയ്യല്ലല്ലോ
ആഹ് വിത്ത് വിത്തായിട്ടാ വാങ്ങിച്ചത് തൈയ്യും ഇപ്പ ഇങ്ങനെ ഓരോരോ സൈ
അല്ലാതെ ഞങ്ങള് ഇതുപോലെ ഇതുപോലെ ഇതുപോലെ മുരിങ്ങിയില്ലേ മുരി മുരിങ്ങയുടെ വിത്ത് കിട്ടി ഞങ്ങൾ നട്ടത പക്ഷെ അവിടെ സാധനം മുരിങ്ങ കിളിച്ചിട്ടുണ്ട് പക്ഷെ കായ് ഉണ്ടാവുന്നില്ല അങ്ങനെ പെട്ടെന്ന് കായിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാ മുരിങ്ങയുടെ അരി പറ്റെ കിളിച്ചതാ അരി കിളിച്ചതാ മൂന്നാലെണ്ണം കിളിച്ചതാ പക്ഷെ കുറച്ചു പോയെങ്കിലും ഒ ഒന്നു കിളിച്ചായിരുന്നു കുഴപ്പമില്ലാതെ പക്ഷെ കായ്ക്കുന്നില്ല
ആഹ് ഇവിടെ ഒരുപാട് മുരിങ്ങ ഉണ്ടായി കിടപ്പുണ്ട് പിന്നെ മരാവുന്ന ടൈപ്പാണ് എന്നാലും ഒരുപാടുണ്ട്
വാഴയൊന്നും അങ്ങനെ ഇല്ല വാഴയൊന്നും നടാറില്ല
മുന്നേ ഇവിടെ നട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോ എല്ലാർക്കും ഒക്കെ നോക്കാൻ സമയം ഇല്ലാത്തൊണ്ട് പിന്നെ അതൊക്കെ അങ്ങട് വേണ്ടന്ന് വച്ചു
എന്നാ ശരി
ആഹ് എന്നാ ഓക്കേ ശരി